ഓഹ്
ഹലോ
ഹലോ
ആഹ് ഇപ്പൊ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ചോയ്ക്കാ പിന്നെ എന്തൊക്കെയ വർത്താനം ആഹ്
നല്ല വർത്താനം ഇബടെ ഇങ്ങനെ ഇരിക്കാ സുഖം തന്നെ റാഹത്തായി പോണ്
ഉം ഉം ഉം മഴ തന്നാണല്ലോലേ.
ഇന്ന് മഴ ലേസം കൊറവ്ണ്ട് രാവിലൊന്ന്ല്ലാ
ആഹ് ഇവടീല്ല പക്ഷെ തണപ്പ്
അതന്നെ ഇന്നലീ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴേന്നല്ലേ രാത്രി നല്ല മഴണ്ടേനിട്ടോ.
ആഹ് ആഹ് ഇവിടെം അങ്ങനെ
ഇപ്പൊ ഈ ടൈമില് വെല്ല്യ പ്രശ്നല്ല.
ഓഹ് ഓഹ്
ചായേം കടി ഒക്കെ
പിന്നെ കാലാവസ്ഥ ഇല്ലില്ല ചായക്കടി ഒന്നായീല്ല രാവിലെ തന്നെ മക്കളെ മദ്രസിലേക്ക് പറഞ്ഞയ്ച്ച് ചെറുത്ണ്ട് ചെറുതെണീറ്റപ്പം പിന്നെ അയ്നൊറക്കി പിന്നെന്ന് ഞാറാഴ് ച ല്ലേ തെരക്കില്ലാത്ത ദിവസാണല്ലോ
ഇപ്പതന്നെ ചായ കടിണ്ടാക്കാൻ പോവുമ്പോ ചെർതെണീച്ച് അപ്പൊ ഓളങ്ങനെ എടുത്ത്ങ്ങനെ മടീ വെച്ചിര്ക്കാ
ആഹ് ചെറുതിന്ന് പറയ് എത്രായി എത്ര വയസ്സാ ചെറുതിന് ആഹ് ഇവിടേം സെയ്മാ മൂന്ന് ആഹ് ഇവട്ത്തെ സെയ്മാ മൂന്ന്
അപ്പോക്ക് ചെറിയ ജലദോഷം ഒക്കെണ്ട് അപ്പൊ പിന്നെ കരയിപ്പിക്കാണ്ടാരിച്ചിട്ടേ എട്
അയ് ശെരി ആണ് ആഹ് ആഹ് പിന്നെ പറയും വേണ്ട്യേരൂല അസുഖങ്ങള്ണ്ടായാല് ഞമ്മളെ പണ്യൊക്കെ ബേക്കാവൂലേ
അതന്നേ എന്താ കടി എന്താ ഇണ്ടാക്ക്ണേ?
പൂരിണ്ടാക്കാര്ച്ച് അഹ് ആവുമ്പം ചൂടോട്ക്കേണ്. പൂര്യൊക്കെണ്ടാക്കല് അതാണ് വെല്ലാ ഇതിമ്മലേക്കും നീങ്ങാതെ പോ ബാജിക്കറിയാ എന്താ സ്യൂട്ടബിൾ അന്സരിച്ച് ഇണ്ടാക്കാന്ന്ള്ള തൽക്കാണ് കോഴ്മുട്ടണ്ട് കോഴ്മുട്ട റോസ്റ്റാ ക്കേ എന്തേ ചെയ്യാ എരുള്ളാവ്മ്പം ഇവര്ക്ക് ഇവടുത്തെ ഉപ്പ കടേലാണ് അപ്പൊ അവര് വരുമ്പോ ചൂട്ള്ളാവുമ്പോ നല്ല രസാണല്ലോ കയ്ക്കാനേ ചൂടോട്ക്കെ. നേരത്തേണ്ടാക്കിച്ച്ലെ ഓ എട്ടണ്യാവുമ്പ വരാൻ മത്യാവൂ കടേല് പോയതാ.
പൂരി ചൂടോടെങ്ങനെ ഒരാള് ചൂട്വാ മറ്റേ ആള് തിന്ന നല്ല രസാ
ഹ ഹ ഹ. ആഹ് അതാ അങ്ങൻത്തൊക്കെ കാരണം ചൂടോട്ക്കെ കയ്ക്കണം. മ്മളെ പത്തിരി ദോശൊക്കാവുമ്പോ ചുട്ടവ്ടെ കാസ്റോള് വെച്ചിക്കാനേ പറ്റോണ്ടാവുള്ളു. ഇതാവുമ്പോ ചുടലും തിന്നുമ്പ നല്ല
ഉഴ്ന്ന് ദോശൊക്കെ അങ്ങന്യാണല്ലോ ചൂട തിന്ന എന്ത് രെസാ എത്രാ തിന്ന്ണെ എണ്ണറീലപ്പൊ.
ഇതാവുമ്പ എന്താറിയോ അത്രേം നേരം ചൂടാറിത്ത് ഒരു രസൂണ്ടാവൂല്ല കയ്ക്ക്യാന്
ആഹ് പൂര്യൊക്കെങ്ങനെ കൊഴഞ്ഞാട് പോവും അമ്മള് ഈ റവൊക്കെ ചേർത്ത്ണ്ടാക്ക്യാലും
ഉം.
റവ ചേർത്ത്ണ്ടാക്കിയ അധികം ക്രിസ്പ്യായി നിക്കല്ലോ.
ആഹ് ആഹ് ആഹ്.
പക്ഷെന്നാലും കൊഴഞ്ഞോവും.
ഉം അല്ല ഇങ്ങളെന്താന്ന് ചായൻ്റെ കടി?
ഞാൻ ദോശണ്ടാക്കാന്ന് വിചാരിച്ച് ഉപ്പ്മാവ്ണ്ടാക്കി കാക്ക അയ് കയ്ച്ച് പോയി.
ആഹ് ആ ഹ് ആഹ് ആഹ് ആഹ്
പെട്ടെന്നുണ്ടാക്കണ സാധനം വേഗം ണ്ടാക്കി കൊടുത്ത് ഇനി കുറച്ച് കഴിയുമ്പോ വന്നു വരുമ്പോ ഓല് കുലിപ്പണിയാ ഇപ്പൊ മഴ ആയെനോട് പണി കുറവാ
ആഹ് ശരിയാണ് ഇപ്പൊ പൊതുവേ മഴന്റെ സീസൺ ആവുമ്പോ അവർക്ക് പണി കുറവണല്ലോ ണ്ടാവുക
പണി ഉണ്ടാവോ നോക്കട്ടെ ന്ന പറഞ്ഞ അങ്ങാടേക്ക് പോയത് അപ്പൊ പിന്നെ കട്ടൻചായന്റെ കൂടെ ഒരു ഉപ്പുമാവ് വേണ്ടാക്കി കൊടുത്ത്
ആഹ് വീട്ടില് എത്ര ആളാണുള്ളത് എല്ലാരും എത്ര പേരെ മക്കളെത്ര ആള ചോയ്ക്കാ
ഇവിടെ രണ്ടാള്
ആഹ് ആഹ് ദിന് മൂത്തത് സ്കൂള് പോകുന്ന
ആഹ്ഓള നാലാം ക്ലാസ്സിലാ
ആഹ്
മദ്രസ് വണ്ടി പിന്നെ എട്ട് മണിക്ക് ന്ന് വര
ആഹ് ആഹ്
ഞായറാഴ്ചയനോണ്ടേ
ആഹ് കുറച്ച നേരം വഴകിയിട്ടാണല്ലോ തുടങ്ങ
അപ്പോള് നീച്ച് നിസ്കാരം കഴിഞ്ഞാൽ കടന്ന് ണ്
ഉം ഉം ഉം പിന്നെ വേറെന്താണ് എന്താ പൊതുവായിട്ട് എന്താ ചെയ്യാ ചെയ്യാറുണ്ടോ
ഞാൻ ടീച്ചറെ ടീ ച്ചറായിട്ട് വർക്ക് ചെയ്യണ്ടേനിയിപ്പോ കൊറേയായിട്ട് ഇല്ല ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ചെയ്യണ്ട്
അല്ലെ എന്ത് ടീച്ചറായിട്ടാ സ പ്രീ പ്രൈമറി ആഹ് ഞാനും സെയിം ആഹ് ഞാനും ടി റ്റി സി ചെയ്തേ
ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഇല്ല ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ
എന്നാ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തൂടേനോ
അല്ല പിന്നെ നിങ്ങള് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് റ്റി റ്റി സി സാധാ റ്റി റ്റി സിയല്ലേ
അതെ
ആഹ് ഞാനും റ്റി റ്റി സി ഞാനെവിടെയും നോക്കിയില്ല കാരണം പിന്നെ മക്കളായി അവരെ
ഓൺലൈനയിട്ട് നല്ല സുഖം ഒരു മണിക്കൂർ എടുത്താൽ മതി
അപ്പം അതിന് നമ്മളെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്യണോ
ആൾക്ക് അങ്ങനെ പറഞ്ഞൊടുത്താ മതി ഞാനയിന്റെ ഡീറ്റെയിലേ
ആഹ് ഞങ്ങളൊന്ന് പേഴ്സണലയിട്ട് ഒന്ന് എനിക്ക്
എനിക്കൊന്ന് മെസ്സേജ് അയക്കോണ്ടിട്ടോ ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ വീട്ടിലിങ്ങനെ വെറുതെയിരിക്കാ പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ ട്ടാണല്ലോ ഒര് അഞ്ച് രൂപ കിട്ടുകയാണെങ്കിൽ
ആഹ് പറയേ ഞാനേ എനിക്ക് ഈ കസിനന്നെ ഇത് അതിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇരുന്നൂട്ടേ അതൊന്നാമതാണെ വെച്ച നമ്മൾ തറവാട്ടിലായിരുന്നു അപ്പം അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഞാനിപ്പോ പതിനഞ്ച് കൊല്ലായി
പിന്നെ ചെറിയൊരു ടാസ്കും കാര്യൊ ക്കെ ഉണ്ടാവും എന്താന്ന് വെച്ചാല് നമ്മള് സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോവയാണ് ഇന്റർവ്യൂ കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലോ
ഹലോ
ആഹ് ഇതിലാണെങ്കിലും ചെറിയൊരു വർക്ക് ഇണ്ടാവും നമ്മുക്ക് ചെന്ന അപ്പൊ തന്നെ വർക്ക് കിട്ടൂലാട്ടോ
അത് മനസ്സിലായി അതന്നെ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഞാന് കഴിഞ്ഞത്
ആഹ് ആഹ് ഞാൻ രണ്ടായിരത്തി പതിനാറ് തോന്നണ്ട്
ആഹ് അല്ല ചെയ്യ അത്ര മാറ്റേള്ളൂ അങ്ങന ചെയ്യ ആഹ് സിലബസ് അനുസരിച്ച് എനിക്ക് കുറെ ബാക്കോട്ടാണ് കാരണം നമുക്ക് ഇപ്പഴത്തെ കരിയർ അനുസരിച്ച് എന്താന്നുള്ള അറിയതല്ലാതരിക്കൂലോ
ഞാനും ഇപ്പൊ കുറേ ആയിട്ട് വർക്ക് ചെയ്യായിട്ട് ഞാനും ആഹ് ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക
ആഹ് കാരണം എന്താ പറയാ നമ്മള് വായിക്കാ എഴുതാ പറഞ്ഞൊടുക്കാ പക്ഷെ എന്നാലും അതിന്റെ കൂടുതൽ ആയത്തിലൊന്നും ഞമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയൂല
പിന്നെ എന്താന്ന് വെച്ചാല് ടെൻഷൻ ആവാനൊന്നുമില്ല യൂട്യൂബ് ഉണ്ട് നമുക്ക് അതിന്റെ ടീച്ചറ് ആവാ ടീച്ചറായി എങ്ങനെ മെത്തേഡ് എന്നൊക്കെ നമ്മുക്കറിയില്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി പിന്നെ ഈ ഓൺലൈൻ ആണെങ്കില് ഈ ഓൺലൈൻ പോലെ പറഞ്ഞ് തരും അതില് നമുക്ക് മാനേജറും ടീച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞു തരും വ്യക്താക്കി നമ്മക്ക് അതിന്റെ ക്ലാസ്സുണ്ടാവും അതൊക്കെ ഓല് പറഞ്ഞു തന്നിട്ടേ നമുക്ക് കുട്ടിയോളെ തരുള്ളൂ
ആഹ് ഞാൻ ചോയിക്കട്ടെ അതിന് എമൗണ്ട് പറയുന്നുണ്ടോ
നമ്മള് പൈസയൊന്നും കൊടുക്കണ്ട ഞാൻ പറഞ്ഞ് നമ്മുക്ക് ചെറിയൊരു ടാസ്ക് ഉണ്ട് ആ ചെറിയൊരു ടാസ്ക് നമ്മള് ചെയ്താ മതി
ആഹ് ആയിക്കോട്ടെ
ഇന്റെ ഞാനേ ഇന്നെ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന്
പൊയ്ക്കോട്ടെ ആ ആ ആയിക്കോട്ടെ കാരണം വെച്ചാ ഞാനിപ്പ ഇപ്പൊ ഫ്രീയാണ് കാരണം മൂന്ന് വയസ്സുള്ള കുട്ടീനെ നഴ്സറി ചേർത്താണ് ഒരു കുറച്ച് ദിവസം ഉമ്മ ഇവടെ ഉണ്ട് ഹസ്ബൻന്റിന്റെ ഉമ്മ ഒര് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇതില് നോക്കിയാലേ വെച്ച
ടന്നാര് ചെറിയൊരു ടാസ്ക്
ആഹ് അല്ല ഞാൻ എന്താ പറഞ്ഞു എന്താലും ഒന്ന് ഇറങ്ങി നോക്കാ എന്താണ് ആഹ് കാരണം ഇതിപ്പോഴി
വേണ്ടേ നമ്മളെ ഗ്രൂപ്പില് കുറേ മടി പിടിച്ചിരിക്കുന്ന ആൾ
അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് എന്ത പറയാ എനിക്ക് തീര ഈ ഓൺലൈൻ സിസ്റ്റംന്ന്ള്ള സംഭവെ അറിയില്ല ഇപ്പൊ ഈ ടാസ്ക് എനിക്ക് തന്നത് ഒരു കസിനാണ് അവര് തന്നപ്പോ എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ കൊറെ മെന്റലി ഒരു ഞാൻ ഒരു സുഖം അനുഭവിച്ചന് കാരണം എന്താ അറിയോ നമുക്ക് എന്തോ ടെൻഷനോ കാര്യോ പുറമെ വേറെ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഇങ്ങനെ കമ്പയർ ചെയ്തപ്പോ ആ ഒരു മനസ്സിന് വല്ലാത്ത ഒരു സുഖം തന്നെ നമുക്ക് കിട്ടിയോ പൈസ കിട്ടിയോ ഇല്ലയെന്നല്ലട്ടോ കാരണം ഈ ഇതിൽ ഇത്രോ വിളിച്ചിട്ട് പലരും പല ചായ കുടിച്ചോ ച ചോർന്നോ ചോദിക്കുന്ന ഐറ്റംസ്ആണ് അപ്പ പറഞ് നമ്മൾ ഈ സ എഡ്യൂക്കേറ്റഡ് ആയതാ രണ്ട് മൂന്ന് ഇന്നലെ മിനി ങ്ങാന്ന് വിളിച്ചതില് ഓരോന്തോ ഫിസിയോ തെറാപ്പി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എന്റെ ഉപ്പക്കാണെങ്കില് ഒരു ഭാഗം കുഴഞ്ഞതാണ് അപ്പൊ അവരത് ചോയി ചെയ്യണ സംശയം ഒക്കെ ചോദിച്ചപ്പോ എന്നെ പേഴ്സണലായിട്ട് വിളിക്ക എനക്ക് ഇന്നാണ് ഫോ വിളിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായത് റാഹത്തായത് കാരണം ഒരു പഠിച്ചതിനെ കുറിച്ച് നമ്മൾ ചോദിക്കണ്ടാകുന്ന ആ ഒരു ഇതില്ലേ അത് സുഖം വേറെ തന്നെയാണ് അപ്പൊ ഓര് പറഞ്ഞു ആയിക്കോട്ടെ ശരി നിങ്ങള ഇപ്പോ അതേ ലെവലില് പഠിച്ചപ്പോ ഇതും സാധാരണ എഡ്യൂക്കേറ്റഡ് ഇല്ലാത്ത ഓൽക്കാകുമ്പോ ചാടിച്ച ചോറന്ന എന്താണ് മഴണ്ട അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സാദാരണ ആയിട്ടുള്ള വർത്താനം ഇത് അതല്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച് അറിയാനും ചോദിക്കാനും ഒക്കെ ഒരു ഇതായന് വലിയ സന്തോഷ ഉണ്ട് ട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മക്ക്
ഞാൻ പറയാ എന്താലും പേഴ്സണലായിട്ടേ ഒന്ന് മെസ്സേജ് ചെയ്യണട്ടോ ഈ മാസം തന്നെ ഇതിപ്പോ ഈ മാസം പകുതി ആയിട്ടല്ലേള്ളൂ പകുതി ആയില്ല
വേണ്ട ഞാൻ മെസ്സേജെന്നെ വിട്ടോളൂ ട്ടോ
ഞാൻ ചെലപ്പോ വിട്ടോവും എനക്കൊന്ന് മെസ്സേജ് വിടണട്ടോ
ആയിക്കോട്ടെ ഞാൻ മെസ്സജിട്ടോളാ ങ്ങള് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങള് ഇപ്പൊന്ന് ഹായ്ന്ന് വിടേണ്ടി ഞാൻ സേവ് ചെയ്തിച്ചോളാം നമ്പറ്
ആയിക്കോട്ടെ ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി
ആ ഓ ആയിക്കോട്ടെ ഞാനും ഫ്രീ ആവുമ്പോ ട്ടോ ഒന്നും വിഷയില്ല എന്നാലുന്താ പറയാ നമുക്ക് എന്താണ് എന്നുള്ള
മക്കളെ രാവിലെ പോയാ പിന്നെ നമ്മള് ഫ്രീയല്ലേ ഇപ്പൊ അങ്കണവാടി
ആര്? ആഹ് ചെറുത് അംഗനവാടിയില് പോവ്ണ്ട് ഇനി എത്ര ഫ്രീ ആണെങ്കിലും നമ്മളൊന്ന് ഫോൺ എടുക്കുമ്പോ വേറെ ഇള്ളേമ്മിലേക്ക് തിരിയുന്ന നേരം കൊണ്ട് ഇതൊന്ന് നോക്കി അവനവന്റെ ഒരു കരിയറിന് ബാധിക്കുന്ന ആണെങ്കില് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോ വാലോ പറ്റിയെങ്കില് നമക്ക് ചെയ്യാം
പഴേ പഠിച്ചത് നമ്മുക്ക് വീണ്ടും എടുക്ക തിരിച്ചെടുക്കും ചെയ്യാ അല്ലാതെ നമ്മള്ങ്ങനെ വെറുതെ പഠിച്ച് സർട്ടിഫിക്കറ്റ് അൽമറെ കൊണ്ടോയെച്ച് അയിനോട് ഒരു
അയ്ല് കാര്യല്ല ഉം ഞാന് ഒന്നാമത് എന്താ അറിയോ ഹസ്ബൻഡിന് ഇഷ്ട്ടല്യ ഇഷ്ട്ടല്ലാന്നല്ല ഓരെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം അത് സാഹചര്യം അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയും ഇന്റെ ഉപ്പിം, ഉമ്മിം എത്ര കഷ്ട്ടപ്പെട്ടിട്ടാ പഠിപ്പിച്ചെ ഞമ്മ ഞമ്മക്ക് നാലാളെ എടേല് ആഹ് ഞാൻ പഠിക്ക്ണ്ട് ഞാൻ ടി. ടി. സി ടീച്ചറാ അങ്ങനെ പറയാനല്ല നമ്മളെ ജീവിത ത്തിലെന്തെങ്കിലും ഓർക്കൊരു കൈ സഹായത്തിന് അത്രേ ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ അത് വാ